പറ്റുന്നുണ്ടോ
ആ കേൾക്ക്ണ്ട് എന്താ പരിപാടി എന്താ കാട്ടണെ
ആ എന്തൊക്കെണ്ട് വിശേഷങ്ങള്
എന്താണ് സുഖാണ് കൊഴപ്പൊന്നുല്ല ചോറൊക്കെ കഴിച്ചിപ്പോ കെടക്ക എന്താന്റെ പരിപാടി
ഓ ഞാനും ഭക്ഷണം കയിച്ചിങ്ങനെ കുത്തിരിക്കയാണ് ഫോണുംലെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കായിരുന്നു
ആഹ് കുട്ടികളൊക്കെല്ലേ കുട്ടികൾ സ്കൂൾ പോയോ
കുട്ടികളൊന്നായിട്ടില്ല എറെ നിക്കാഹ കഴിഞ്ഞിട്ടുള്ളൂ
അതെല്ലെ കൊണ്ടയിട്ടില്ലേ എന്താ പഠിക്കയാണ് എന്താ ചെയ്യണ്
ആ ഞാൻ പഠിക്ക്യാണ് പ്ലസ് ടു കഴിഞ്ഞേനു ശേഷം ഞാന് ഫാഷൻ ഡിസൈനിങ് പഠി തേനി പിന്നെ അവിടന്നെ ചെയ്തു ആ അപ്പൊ ഞാന് വീട്ടിലായപ്പോ വീട്ടിന്നന്നെ വർക്ക് ചെയ്തൊണ്ടിരിക്കുവാണ്
വർക്ക് ചെയ്തർക്കലൊക്കെ തൊടങ്ങിയോ
വർക്കെ
ചെയ്തൊടുക്കല് തൊടങ്ങിയോ
ആ വർക്കൊക്കെ ചെയ്ത് കൊടുക്കലൊക്കെ തൊടങ്ങീട്ടൊണ്ട് ഞമ്മക്ക് വീട്ടിലിരുന്നോണ്ടന്നെ വരുമാനം ഉണ്ടാക്കാം വല്ലാതാവുമ്പോ
അത ശരിയാണ് കട കട ഇങ്ങനത്തെ കടകളും പോയി പോവാൻ പറ്റൂലേ
ആ കടയിലൊക്കെ ഞാന് ഒരു നാലഞ്ചു മാസം ഞാൻ അവിടെ നിന്ന അവിടെൊക്കെ വർ ഒ ചെയ്തീനി പിന്നെ നമ്മള് നിക്കാതെ കഴിഞ്ഞതി ശേഷം പിന്നെ വീട്ടിൽ തന്നൊയിരുന്നതാ
എന്തൊക്കെ ചെയ്യപ്പോ ഡ്രസ്സൊക്കെ അടിക്കോ
ഓ ഞാൻ ഡ്രസ്സ്ച്ചടുതാറ് ഷെമ്മി പിന്നെ ആഹ് അനാർക്കിളി അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് കുട്ടികള കിഡസ് കിഡ്സുകളൾ ഉടുപ്പ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും അതാവുമ്പോ ഞമ്മക്ക് സ്വന്തക്കായിട്ട് വരുമാനം ഉണ്ടാക്ക പൈസ നല്ലോണം കിട്ടല്ലോ ഈ ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ
ആഹ് ഒക്കെ പഠിച്ചു കിട്ടും അത് ശരിയന്നെ നമുക്ക് കൊറച്ച് മണ്ട ഉണ്ടായാ മതി
ആഹ് അതെ അതെ
പിന്നെ താല്പര്യം വേണം മിഷീനും വേണം എന്നൽ നമുക്ക് സുഖമാണ്
ആഹ് അതെ അതെ അതെ അതെ
പിന്നെ ചോറൊക്കെ തിന്നോ
ആ ഭക്ഷണക്കെ കഴിച്ചു നിങ്ങ ഒയിവ് സമയങ്ങള് എന്താ ചെയ്യാറ്
ഞാനിപ്പോ ഏക സമയങ്ങള് വേലയത്തെ പണി ഉണ്ടാവും അത് കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ പോണമൊക്കെ ഇരിക്കും പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ല എന്നന്ന് ചെയ്യണന്നില്ല ഞാനിപ്പോ സ്കൂളില് തുറക്കണ സമയത്ത് കുട്ടികൾക്ക്ണ്ടല്ലോ ആ ഫോട്ടോ നെയിം ശില്പ്പ് ചെയ്യാനില്ലേ അത് ചെയ്ത് അത് ചെയ്തു കുന്നു അതേമാതിരി ഹെയർ ബെൻഡറിന്റെ ഇതൊക്കെ ചെയ്തിരുന്നു കുട്ടികൾക്ക് ഹെയർ ബെൻഡ ഒക്കെ ഉണ്ടാക്കി കൊടുക്ക അതൊക്കെ ചെയ്തിരുന്നു
ആഹ് അതൊക്കെ നല്ലൊരു പരിപാടി ആണല്ലോല്ലേ
ആ അതെ അങ്ങനെ അതൊക്കെ ചെയ്തിരുന്നു
ഓ അത് നിങ്ങള് വരുമാനം ഉണ്ടാക്കണ ഒരു ചെറിയൊരു മാർഗമാണല്ലോല്ലേ
ചെറിയൊരു മാർഗമല്ലേ വെറുതെ ഞമ്മള് പണി കഴിഞ്ഞ് പോണിരിക്കുന്ന സമയത്ത് ഇപ്പ ആ സ്കൂള് പൂട്ടി തുറക്കാന സമയത്ത് ആ ഒരു മാസോക്കെ അടുപ്പിച്ചിട്ട് ഇങ്ങനെ ചെയ്തിരുന്നു
അന സഫിന്റെ ഒക്കെ പിന്നെ ഹെയർബെൻറിന്റെ ഇപ്പ ഞാൻ നിർത്തി ഹെയർബെൻറി അതിന്റെ സാധനങ്ങൾക്ക് നല്ല വരിണി അപ്പൊ അത് കാരണം വാങ്ങി ചെയ്യുമ്പോ ആൾക്കാർക്ക് കൊടുക്കുമ്പോ നമുക്ക് പറയും തോനെ പൈസ ഉള്ള പോലെ തോണി
ഭ വിലയാണ് ഇപ്പൊ സാധനങ്ങൾക്കും എല്ലാ സാധനങ്ങൾക്കും വില കൂട
നല്ല വിലയാണ് അപ്പഞമ്മള വാങ്ങീട്ട് ചെയ്തിട്ട് അത് കൊടുക്കുമ്പോ ആൾക്കാർക്കൊക്കെ പറയുമ്പോ നല്ല പൈസയാണ് നമ്മുക്ക്വന്ന ഒന്നും കിട്ടൂില്ല ചിലപ്പോ വല്ല അഞ്ചുർപ്യേ പത്തുർപയൊക്കെ കിട്ടയുള്ളൂ
പ്രോഫിറ്റ് കിട്ടൂല പ്രോഫിറ്റ് നമ്മൾ മാറ്റി പൈസ പോലും നമ്മുക്ക് കിട്ടൂല
ഇല്ല കിട്ടൂല അപ്പൊ പിന്നെ ഞാാന അത് നിർത്തി വെച്ചു
ഓ അതെ അതെ അതെ
ഉം പിന്നെ ഇപ്പൊ ഈ ആഗസ്റ്റ് പതിനഞ്ചിന്റെ അന്നൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ആ റിബൻ അനിപ്പ വല വരുന്നല്ലോ അപ്പൊ ചെയ്യലുണ്ട് അങ്ങനെയൊക്കെ ചെയ്യൻ
നിങ്ങൾ ഒഴബ് സമയങ്ങളിലേക്ക് എന്താ ചെയ്യാറ് വെറതെ ഇരിക്കലാണോ വീട്ടിലെ
ആഹ് വെലുതിരിക്ക തന്നെയാണ് വേറെൊന്നും ചെയ്യലൊന്നുമില്ല
ഓ ഓ മൂവീസൊക്കെ കാണാറുണ്ടോ
ഞാൻ അങ്ങനെ കാണണ്ല്ല ഞാൻ എന്തേലുമൊക്കെ യൂട്യൂബിലെന്തേലും വീഡിയോസോ അല്ലെങ്കിൽ ന്യൂസ് ഷോർട്സോ അങ്ങനെ എന്തേലുമൊക്കെ കാണും മൂവി അങ്ങനെയൊന്നും കാണലില്ല
നമ്മള് പിന്നെ ഈ വർക്കൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം വെറുതെ ഇരിക്കുമ്പോ പിന്നെ മൂവീസ് നമ്മൾ ഈ പണ്ടത്തെ ഇപ്പത്തെ കോമഡി ഫിലിമൊക്കെ ഉണ്ടാവുവല്ലോ സലിം കുമാർ ഓലൊക്ക അഭിനയിച്ച നല്ല ചെറിയ ചെറിയ പടങ്ങള് അല്ല കോ ചിരിക്കാൻ പറ്റിയ പടങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ട് ഇരിക്കും കൂടുതലും ഇഷ്ടം ഏത് മൂവീസ് ആണ്
എനിക്ക് റൊോമാന്റിക് ആയി ഒക്കെ ഇഷ്ടം തല്ലും കുത്തും ഇ ടിയോ നമ്മൾക്ക് ഇഷ്ടല്ല
ഓ എന്നാ എനിക്ക് പിന്നെ കൊറേ ആഹ് ആക്ഷൻ മൂവീസും പിന്നെ
ആ അതെ അതെ കോമഡി ഫിലിമ് ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവീസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങടെ വീട്ടിൽ ചെടികളൊക്കെ കുഴിച്ചിടാറുണ്ടോ നിങ്ങള്
ചെടികൾ ഉണ്ട് ഞാനിപ്പോ എന്റെ മോന് ചെറുതായിരുന്നുഓന് ഇ പ്പൊ കൊറച്ച് വലുതായിട്ടുള്ളു ഇപ്പൊ ചട്ടിയൊക്കെ വാങ്ങിയിട്ട് ചെടിയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്
ഓ ഓ ഓലൊക്കെ ഒരുമിച്ച് ഉണ്ടാവോ കുഴിച്ചിടാന്
ഒരു കൂടും ഓരൊക്കെ തന്നെ ചട്ടിയില് മണ്ണാക്കാനും ഇതാക്കാനൊക്കെ വരും കൂടൊക്കെ ചെയ്യും ഇതൊക്കെ തന്നെയാരുന്നു വച്ചേ പൂവ് ഉണ്ടാവുമ്പോത്തേന് പൊട്ടിക്കൽ തുടങ്ങും
ആഹ് അതെ അതെ കുട്ടികൾഉണ്ടാകുമ്പോൾ ഒരുക്കത് ഇഷ്ടണല്ലോ പറ പൂക്കളെ ആ അതെ അതെ എവിടെ അങ്ങനെ
കുറയോ നിക്കായട്ട് കുറായോ
നിക്കാൻ കഴിഞ്ഞിട്ട് ആ കൊറയായി ഞാൻ പിന്നെ അതിന്റെ ശേഷം പിന്നെ ഈ വർക്കിലങ്ങ് ചേർന്നതല്ലേ ആഹ് ഇവിടേം അങ്ങനെന്നെ ള്ളതാണ്
അയ്യോ
കൂട്ടി കൊണ്ട് പോയി ആയിട്ടില്ല ആയിട്ടില്ല
ആയിട്ടില്ലല്ലേ എന്താ ജോലി ആൾക്കെന്താ ജോലി
എ ങ്ങനെ
ആൾക്ക് എന്താ ജോലി
ആള് സെയിൽസിന്റെ വർക്കാണ്
അല്ലെ വീട്ടില ആരൊക്കെ ഉള്ളത് ഇവിടെ
വീട്ടില് ഇവിടെ ഏട്ടത്തിയളും രണ്ട് ഏട്ടന്മാരും ഒരു അനിയൻ പിന്നപ്പ ഉമ്മ അങ്ങനൊക്കെട്ട
അങ്ങനൊക്കെണ്ടല്ലേ എന്തായിരുന്നു ചോറിന് കൂട്ടാന് ആഹ് ഞങ്ങൾ പോകലൊക്കെയുണ്ട് ഞങ്ങിളിപ്പോ ഇപ്പൊ ലാസ്റ്റ് സ്കൂള് പൂട്ടിയ ടൈമില് ഞങ്ങൾ എല്ലാരും കുടുംബക്കാരൊക്കെപാടെ കൂടീട്ട് പോയിട്ടുണ്ട്
ഓ ഫ്രണ്ട്സ്‌ളൊക്കെ ആയിട്ട് പോകാറുണ്ടോ
ഫ്രണ്ട്സുകള് ഇക്കാന്റെ കൂട്ടുകാരന്മാരൊക്കെ ഗൾഫിലാണ് അവരൊക്കെ വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ പോവും കൂടീട്ട് കുട്ട്യോളും ആ പെണ്ണുങ്ങളും ചെക്കന്മാരൊക്കെ പാടെ വിട്ടിട്ട് അങ്ങനെ പോകും
ആഹ് കൂട്ടത്തോടെ പോകുമ്പോൾ ഒരു രസണല്ലോല്ലേ
ആ അങ്ങനെ പോ ഒറ്റക്ക് അങ്ങനെ പോകൂല ഒറ്റയ്ക്ക് പോണേക്കാട്ടിലും ഒന്നും കൂടി എല്ലാരും പാടെ കൂടി പോണം അങ്ങനെ അധികം പോവല് ഒറ്റക്ക് പോകും ഇങ്ങനെ നമ്മളഎടുത്തു അടുത്തുള്ള സ്ഥലങ്ങൾക്കൊക്കെ രാവിലെ പോയി വൈകുന്നേരം വരെ അങ്ങനത്തെടത്തക്ക ഒക്കെ ഒറ്റക്ക് പോകും മ നിക്കാൻ പോകുമ്പോ എല്ലാരും പാടെ കൂടിയിട്ടേ പോകുള്ളു
ഓ അങ്ങനെയൊക്കെ പറ്റിയ സ്ഥലം ഉണ്ടോ വീടിനടു
ആ ഇവിടെയുണ്ട്. ഇവിടെക്കെ സ്ഥലങ്ങളുണ്ട്.
ഓ അതേപോലെ തന്നെ ഇവിടെയുണ്ട് ഇവിടെ കുറച്ച് കുറച്ചക്കടെ അപ്പുറത്ത് പോയാൽ നല്ല മലമു മുകളില് ഞമ്മുക്ക് കാണാൻ പറ്റിയ കുറേ കുന്നുകളുണ്ട് ഇവിടെ
ആ
ആഹ് കോടമഞ്ഞു പോലത്തെ രാവിലെ സൺസെറ്റ് കാണാം വൈകുന്നേരം ആ
ങ്ങള് പോവലുണ്ടോ എന്നിട്ട് കാണാനൊക്കെ?
ഓ ഞങ്ങള്പോകലുണ്ട് ഞങ്ങളെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇടക്കിടക്ക് കാണാൻ പോക ണ്ടല് നല്ലൊരു രസമാണ് നല്ല അതിന്റെ അടുത്ത് നല്ലൊരു പാറ വല്ലൊരു പാറയും അല്ല അതിനനുസരിച്ചുള്ള ഇരിക്കാന് സൗ സൗകര്യം ഉള്ള ഒരു ഇരിപ്പടവും പിന്നെ വല്യ വല്യ മ ങ്ങള് നമ്മുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടുകളൊക്കെ ഉണ്ട്.
അപ്പൊ ഞമ്മുക്ക് രസം അല്ലേ പോവാനല്ലേ?
അതെ അതെ പിന്നെ എന്റെ ഫ്രണ്ട്സുകളായിട്ട്ഞാന് ഇട ഇടക്ക് ഇവിടെ കൊണ്ടുവരാറുണ്ട് ഓലൊക്കെ വന്ന്കണ്ട് പോവും അങ്ങനെയൊക്കെയാണ്
ഉം. എന്തായിരുന്നു ചോറിന് കൂട്ടാന് എന്തായിരുന്നു
ഭക്ഷണത്തിന് ഇന്ന് സാദാ ചോറും ബീഫ് കറി, കേബേജ് ഉപ്പേരി, പപ്പടം അവിടെ എന്തൊക്കെയായിരുന്നു സ്പെഷ്യല്
കുമ്പളങ്ങ കറി ഉണ്ടായിരുന്നു പിന്നെ കൈപ്പക്ക ഫ്രൈ ചെയ്ത് പിന്നെ അച്ചാറ്, പപ്പടം, മീന്, ഒക്കെ തന്നെയായിരുന്നോ
ഓ ഫിഷ് ചാളയായിരിക്കും അല്ലേ?
അല്ലാ വത്തല് വ നിങ്ങടെഅവിടെക്കെ എന്താ എന്താ നത്തോലിയോ?
അല്ല ഞങ്ങള് ഞങ്ങളിവിടെയും അതു തന്നെയാ പറയല് വ
ആഹ് അല്ല ഞാന് ഇപ്പം എന്നോ ഒന്ന് വാർത്താനം പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ ആൾക്കത് മനസ്സിലാവണില്ല അപ്പൊ ഇങ്ങനെ പറഞ് കൊടുത്തു മിന്റെ എങ്ങനെ നൊക്കെ എന്ന് പറഞ്ഞുകൊടുത്തു. അപ്പൊ എന്താ നത്തോലിന്ന് പറഞ്ഞു
മീനാണല്ലോ അനല്ലൊരു മീനാണല്ലോ ചെറിയ ചെറിയ മീനല്ലേ?
ആ ആ കുഞ്ഞ്കുഞ്ഞ് മീനാ വെളിത്തിട്ടുള്ളേ- പക്ഷെ അത് നേരാക്കി ഉണ്ടാക്കണെങ്കില്നല്ല പണിയാണ്
ആഹ് നല്ല ഫ്രൈ ഒക്കെ ചെയ്താൽ നല്ല അടിപൊളിആയിട്ട് തിന്നാംട്ടോ നല്ലതിന്റെ ആ കു എൻ്റെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ചെറിയ പത്തൽമീൻ പൊരിച്ചതൊക്കെ കൂട്ടി തിന്നാൻ നല്ല രസമാണ്.
നല്ല രസാണ് അത് അത് കറി വെച്ചാലും കറി വെച്ചാലും രസം ഉണ്ടാവും.
ആ കറി വെച്ചാലും നല്ല രസം ഉണ്ടാവും നല്ല പ്രോട്ടീൻ
മുളക് വിട്ടിട്ടേ കറി വെച്ചല് എങ്ങനെ നിനക്ക് അങ്ങനെ പാചകമൊക്കെ അറിയോ
ആ ഞാനീ കുക്കിങ് ഒക്കെ ചെറുതായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യും. മീൻ കറി വെക്കും പീരവെക്കും അങ്ങനെ വലിയ അങ്ങനത്തെ ഇതൊന്നും വെക്കാറയില്ല ചെറിയ ചെറിയ ഇതായിട്ട് ഞമ്മക്ക് ഉമ്മാനെ സഹായിക്കാൻ പറ്റിയ ഇതാണല്ലോ
ആഹ് ആഹ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്യുല്ലേ?
ആഹ് അതെ അതെ വീട്ടില് അത്യാവശ്യത്തിന് ഓലൊക്കെ സഹായിക്കാൻ പ ചെര്ത് അങ്ങനെ ചെറിയ ചെറിയ പണിയൊക്കെ അറിയാവോ
ഇപ്പൊ എന്നിട്ട് അട വർക്കൊക്കെ ണ്ടപ്പോ അടിക്കാനൊക്കെ കിട്ട്ണ്ടോ
ആഹ് വർക്ക് വർക്ക് ആഴ്ച്ചേലൊക്കെ രണ്ട് മൂന്നെണ്ണക്കെ കിട്ടാറ്ണ്ട് പിന്നെ ഞാനത് അടിച്ച് കൊട്ക്കും ചെയ്യും
ഉം യൂണിഫോമൊക്കെ അടിക്കാൻ കിട്ടിയൊ ഇപ്പം സ്കൂള് തൊറക്കില്ലായിരുന്നൊ യൂണിഫോമൊക്കെ അടിക്കാൻ കിട്ടിയോ
ഞാന് യൂണിഫോമ് പെൺകു ഗേൾസിന്റെക്കെ അടിച്ച് കൊട്ക്കല്ണ്ട്
ആഹ്
ആഹ് അതാവുമ്പോ നമ്മക്ക് ഈ സ്കൂളൊക്കെ തൊറക്കുമ്പോ നല്ല ഇതാണല്ലോ നല്ല കച്ചോടം ഇണ്ടാവ്ണ ദിവസാണല്ലോ
അതെ അതെ
നമുക്ക് വരുമ്പോ ങ്ങനത്തെരു ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചാ നമുക്ക് വീട്ടിൽ നിന്ന് ങ്ങനെ ജോബ് ചെയ്യാം നമുക്ക്
അത് എത്ര മാസം പഠിച്ച് ആറു മാസോ അല്ലേ ഒര് വർഷോ
ഞാന് ഒരു കൊല്ലത്തിന്റാണ് ഇട്ത്തത്
അതെലേ
ആഹ അതാവുമ്പോ നമ്മക്ക് എല്ലാം മുഴുവനായിട്ട് പഠിക്കാം
ഇപ്പംതാല്പര്യം. ഇപ്പം എന്താ പഠിക്കണേ ഇപ്പൊ കുട്ടിയൊക്കെ പോകുമ്പോ തന്നെ ഇപ്പം പേരെത്തെ പണി കഴിഞ്ഞാ വെറുതെ ഇരിക്കല്ലേ.
ആ ആ കുട്ട്യോൾക്ക് ആ അതന്നെ അതെ അതെ
പോണം പഠിക്കണം വിചാരിക്ക്ണ്ട്
ആഹ് നമുക്ക് അടിപൊളി നമ്മളെ ഡ്രസ്സ്കളെന്നെ നമ്മക്ക് ചേ അടിക്കാലോ
അതെ അതെ
ശെരിട്ടോ ഞാൻ വിളിക്കാട്ടോ
ശരി ശരി ശരി